ഇപ്പ കിട്ടോ
റേഷനരി ട്ടും.
ഉം വെക്കോ നിങ്ങള് വെക്കാറ്ണ്ടോ വെക്കൊക്കെ ചെയ്യോ
ഞങ്ങള് ഇപ്പോയിങ്ങനെ തായതൊണ്ടു ഞങ്ങളിപ്പോ പീട്യേ തര്യാ വെക്കല് ഏ ഈ സമയായതൊണ്ടേ
അതാവുമ്പോ എള്പ്പണ്ട് പണി കയ്യാന്
രണ്ടു നേരത്തിനാണ് വെക്കുമ്പോര് തീട്ടെ ഇപ്പൊ നല്ലരി വെക്കും
റേഷനരി ഒന്നും റേഷനരി ഒന്നും രണ്ടു നേര ത്തിന്ന് വെച്ചാലെ വൈകുന്നേരവുമ്പോത്തിന് കയിക്കാൻ നോക്കണ്ട
അതന്നെണെ അപ്പൊ ഇഞ്പ്പോ താത്തൊക്കെ പോയി കയിഞ്ഞാലൊക്കെ
ആ
റേഷൻ അരി വെക്കേണ്ട്യരും ഞങ്ങള് പീട്യേന്ന് അരി യൊന്നും വാങ്ങ അരിലെ റേഷനരി കിട്ടുമ്പോ അതെന്നെ അരി വാങ്ങണ ര്ത്തീട്ടെ
ഏ ഇവടന്നഅ് കിട്ടൂല ഞങ്ങള് എ പി എല്ല് കാഡാ ബി പി എല്ലായിര്ന്നു. ഇപ്പ എ പി എല്ലാക്കി ട്ടെ ഒന്നും കിട്ടൂല നാല് കിലോനരിയെക്കെ കിട്ട
ഹാ അരിയൊന്നും പൊർത്ത്ന്ന് വാങ്ങലില്ല പിന്നെ എപ്പ ളെങ്കിലും ആരെ വെരുമ്പോ താവുമ്പോ വെക്കാനെര് ത്യാണ്ട് അഞ്ചിലോനൊക്കെ കൊണ്ട്രച്ചെക്കുന്നല്ലാതെ
പക്ഷെ നമ്മള് റേഷനരി തിന്ന് കയിഞ്ഞാമ്മക്ക് അതെന്നൊള്ളൂ ഇഷ്ടണ്ടാവട്ടോ മറ്റേ അരി തിന്നുമ്പോ ഒരു സുഖണ്ടാവൂല്ല
ആ എന്താണ് ഇപ്പൊ ഈ മാസം കിട്ട്യരി വെല്ല്യൊരുതില്ല പ്പോത് നൽ നല്ല രി കി ട്ടി നല്ല രി കിട്ടി തിന്ന്ട്ട് പ്പെ ഇൻക്കഅ് പറ്റ്ണില്ല റേഷനരി റേഷനരി മറ്റേങ് തിന്ന്തിന്ന് ഒരു കൊയപ്പൂല്ലേ നി
പക്ഷെ എന്താച്ചിട്ടാ അത് കഴിച്ചാലേ പെട്ടെന്ന് വെശപ്പ് വരില്ലേമ്മക്ക് അഅ് തീരെ ല്ലല്ലോ നമക്ക് വായ റ്റ്ക്കെത്തീട്ട് നമ്മള് കൊർച്ച് കഴിയുമ്പോത്തിന് നമക്ക് പിന്നിം വെശപ്പായി ഭയങ്കര വിശപ്പ പ്ള്ള സംഭവാണ്
ഗോതമ്പും കിട്ടും പച്ചരിട്ടും ഏ
ഗോ ഗോതമ്പൊക്കെ നുർക്കിട്ട് എന്താ ഉപ്പ്മാവ് അങ്ങനെ എന്തെലൊക്കെ ണ്ടാക്കോ പിന്നെ
ഗോതമ്പ് ഞങ്ങള് കു കുത്തിക്കൂട്ടോ കുത്തിച്ചിട്ട് പൊടിക്കും അവടെ മില്ലില് കു കുത്തിക്കാണ്ട് പിഴിയും പിന്നെ അല്ലെങ്കി പിന്നെ കുത്തിക്കാണ്ട് പിന്നെ ഗോതമ്പ് ചോറാക്കി വെക്കും
ആ ആ തേങ്ങൊക്കെട്ടിട്ടങ്ങനെ
ഉം ഉലുവിയും തേങ്ങയും ഇതൊക്കെട്ടിട്ട് ച ചെറുപയറൊക്കിട്ട് വെക്കും പോരും ഉം കൊഴപ്പൊന്നില്ലന്നിട്ട് പിന്നെ നെയ്യില് മൂപ്പിച്ച ഉള്ളി ഉം ആ ചെറിയുളളിയരിഞ്ഞേണ്ട്
ഞ അങ്ങനെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല
അതാ കഴിക്കല് ഇഹ്
ആ
ഉ ഉ
ല്ലേട്ട രസണ്ട്
ഏ ങ്ങനെ
കുത്തിച്ചായിട്ട കക്ക നല്ല രസമാണ് കുത്തിച്ച കുത്തിട്ട് കഴിക്കുമ്പോണ്ട രസം
ആഹ ആഹ് ആ് കുത്തിച്ച്
അതിനൊരു ടെസ്റ്റ്‌ വ്യത്യാസൊക്കെ വരല്ലേ
ന്താണ് എന്താണ് ഞമ്മൾ അങ്ങനെ എന്നാലും നല്ല ടേസ്റ്റാ
ആഹ ഉഹ
ഉം
പിന്നെ വേറെന്താ
ചിലരു തേങ്ങാപ്പാൽ വരും നല്ലോണം വേവണം ന്നാലെ ടേസ്റ്റ് ഉ
വന്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാല് വരാ
ഇ വേറന്താന പോണ്
ആ ഏ ഫുട്ണ്ടായ്ക്കാറായോ ച്ചക്കളെ അത് പത്ത് മണിിക്ക എന്താ കഴിച്ചു
പത്ത് മണിക്ക് എന്താ കഴിച്ചോ ഹലോ ഹലോഹലോ കേക്കണല്ലേ ഹലോ ഹലോ ഹലോ